ഹലോ ആ കേക്കാലോ അല്ലേ ഹാ ഞാൻതെ കുഞ്ഞിനെ ഉറക്കാലോന്നൊക്കോർ ത്ത് അവക്ക് ചോറും കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുവായിരുന്നു. ആ ഇല്ലില്ല ഒറങ്ങിട്ടില്ല ഒറങ്ങാൻ ഇച്ചിരി മടിയാ പ്രത്യേകിച്ച് പകല് ആ അതപ്പ കഴിക്കാനും മടിയാ ആ ആ അതെ രാത്രില് ഒറങ്ങും പകലങ്ങ് കളിയാണ് കളിയും വഴക്കും ഭയങ്കര മടിയാണ് കഴിക്കാനും
ആണോ
ഈഹ് കുറുക്കാണേ കൊടുത്താലൊട്ട് വായൊ ട്ട് തൊറക്കത്ത് പോലു ഇല്ല
ആ കുറുക്ക് ഏഹ് ഉച്ചക്ക് ചോറല്ലേ
ഉച്ചക്ക് ചോറ് കൊടുക്കും രാവിലെ കാപ്പിക്കെന്നാണോ ഇണ്ടാക്കുന്നെ അത് കൊടുക്കും. ഇപ്പ ഇഡ്ഡലി ദോശ അങ്ങനെ അത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു കുളികെ കഴിയു അ കുറുക്കുണ്ടാക്കി കൊടുക്കും അത് അഛൻന് തീരെ ഇഷ്ടമല്ല
ആഹ ആഹ്
ഉച്ചക്ക് ചോറ് എല്ലാം കൊടുക്കും പക്ഷേ അവളൊന്നും കഴിക്കത്തില്ലന്നെ ഉള്ളൂ. ഒന്നോ രണ്ടോ വാ കഴിച്ചിട്ട് പിന്നെ തൊറക്ക്കേല
ഉം
ഇത്ണ്ട്
ആഹ് ഹാ
ആ പണ്ടത്തെ പോലെ ഒന്നും
പിള്ളാരെ കുത്തി തീറ്റിക്കാനും പറ്റത്തില്ല ആഹാ അത്ങ്ങക്ക് വേണ്ടന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല
ആ
മ്മ് ചോറൂണെക്കെ കഴിഞ്ഞോ
ചോറൂണ് കഴിഞ്ഞു ചോറ് കഴിച്ച് അങ്ങനെ ഇര്ന്നത അന്നേരം നീ രണ്ടു കേൾ വിളിക്കാന്ന് വിചാരിച്ച്
എന്നായിരുന്നു
സ്പെഷ്യലിന്ന് മീൻണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു മുതിരക്കറി ഉണ്ടായിരുന്നു
ആ ഓ മുതിരാ ചാറ് വെക്കും അതോ
മുതിര ചാറ് വെച്ച് അങ്ങനെ വെച്ചാ പിള്ളേർക്ക് ഇഷ്ട അത് വറ്ക്കാണ്ട് വെക്ക
പച്ച തേങ്ങാ അരച്
മ്മ് തേങ്ങയും ചീരൊക്കെ ച വൻപയർൊക്കെ കറി വെക്കിലെ
ഇവിടെ അങ്ങനെ വെക്കാറില്ല വൻപയറും വെക്കാറില്ല മുതിര വാങ്ങിക്കാറുല്ല അതാ ഞാൻ ചോദിച്ചേ
ആഹ മുത്തര ആഹ അത് പിന്നെ ജിരകവും മ്മ്ം പി സാധാരണ പച്ച കാന്താരിയോ വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഒന്ന് ഒതുക്കയുള്ളൂ ഒതുക്കിയിട്ട് അധിൽ ചാറ് കൊള്ളൂല ഒരു പരളം മോഡല് ആണെങ്കിൽ
ആ ഓ ശെ
ആഹ അതാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അത് വെച്ച് കൊടുത്താ ഭയങ്കര ഇഷ് ട ചാറായാൽ വലിയ ഇഷ്ടല്ല ഒരു കെഴമ്പ മോഡല ആായൽ
ആ ഓക്കെ ഓക്കെ ഒരു എരിശ്ശേരി ടൈപ്പ് ല്ലാ ഹ ഹ ഹ അപ്പൊ ഈ പറയുമ് പോലെ ഈ മുതിര പുഴിയ് തിന്നത്തില്ല അതോ
ആഹ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടല്ല പിള്ളേര് സാധനം ഇഷ് ഇഷ്ടല്ലായിരുന്നു പിന്നെ നമ്മള് വേറെ രീതിക്ക വെച്ചൊണ്ടിരുന്നേ അന്നേരം അത് പിന്നെ വറത്തിട്ടൊക്കെ പക്ഷെ എനിക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്ക് ക്ക്നില്ല പക്ഷെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വേറെ സ്ഥലത്ത്നി ഇങ്ങെ വെച്ച് കിട്ട കൂട്ടിഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് അപ്പൊ കൊച്ചിനും അത്ഷ്ട അപ്പൊ പറമ്മ മേടിച്ചിട്ട് എക്ക് ഉണ്ടാക്കി തരാൻുഅപ്പോ ഞാനത് ഇടയ്ക്ക് ആ മവേല്സ്റ്റ്റ്റോറിലൊക്കെ പോകുമ്പോ മേ എന്നിട്ട് അത്ങ്ങനെ ഉണ്ടാക്ക കൊടുക്കുമ്പോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട പിള്ളേരും കഴി ണ്ട് ഉ എനിക്കും ഇഷ്ടമായി മറ്റേപ്പാട് വറ്ത്തിട്ടാക്കുമ്പോ എനിക്ക്
ആണല്ലേ ആ ഇവിടെ എങ്ങനെയിക്കാറില്ലേ
ഇല്ലല്ലേ ആഹ് ഹഹ പുഴുങ്ങിയാനൊന്നും ഇഷ്ടെന്നുല പുഴുങ്ങി ഇങ്ങനെ വെല്ലമൊക്കെ ചേർത്ത് തേകയൊക്കെ ചെറട്ടിട ഉദ്ദേശിക്കുന്നെ ഹലോ
നമ്മള ഹലോ ആഹ ആ് ഞാൻ ഒട്ട അടക്കന്നാ പറ്റി ഇവിടെ ങ്ങന മുതിര വങ്ങിക്കാറൊന്നില്ല പണ്ടെല്ലാരും പറയും പുഴുങ്ങി തിന്നുന്നത് നല്ലതാന്ന് പറയും അതാ ഞാൻ ചോദിച്ചെ പുഴുങ്ങി കഴിക്കാറുണ്ടോന്ന്
ആഹ് ഇല്ല അങ്ങനെയൊന്നും ചെയ്യാറില്ല അതൊന്നും ഇഷ്ടല്ല ആഹ് അച്ഛനൊക്കെ ഇഷ്ടാ പക്ഷെ നമ്മൾക്ക് അതൊന്നും ഇഷ്
ആഹ് ഇവിടെ പിന്നെയും മറ്റേ ചെറുപയറൊക്കെ പുഴുങ്ങി കഴിക്കുവേ പണ്ടത് ഇല്ല ഇത് ചെറുപയറൊക്കെ നല്ലെയല്ലേ ആഹ് പിന്നെ ചേന കപ്പ
ആഹ് ഹാ ഹാ
സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആഹ് ഇവിടെ പറമ്പിൽ ഉണ്ടാവും ചേനയുണ്ട് കപ്പ കപ്പ പിന്നെ നമ്മള് പൊറത്തുനിന്ന് വാങ്ങിക്കും കപ്പ ഇല്ല ചേനയും കാച്ചിലൊക്കെ ഉണ്ടേ
ആഹ് ഹാ
ഈ പന്നി കുത്തി പോയില്ലെങ്കിൽ കിട്ടും പന്നിയെലിയുണ്ട് ആഹ് എന്നാലും കാച്ചിലെന്നൊക്കെ പറയുമ്പം അങ്ങ് താഴെയല്ലേ? അതുകൊണ്ട് പിന്നെ അങ്ങനങ്ങ് കൊണ്ടുപോകലില്ല. ഏഹ് എനിക്കാണ് ഈ പണ്ടത്തെ ഒരു വയലറ്റ് കളർ കാ ച്ചിലുണ്ട് അത് ഇവിടെ കി ആഹ് എനിക്കിഷ്ടാ പക്ഷെ അതിപ്പം ഇല്ല
ഇല്ലാ ആഹ്
ച്ചിലാ ആഹ് വയലറ്റ് ഇപ്പം അങ്ങനെ കിട്ടാനില്ല പക്ഷെ അതൊരു നല്ല ഇതായിരുന്നു ഈഹ് ആണല്ലേ? ആഹ് അതൊക്കെയാണ്‌ നല്ലെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചേന പുഴുങ്ങിത്തിന്നാൻ. ചേന എനിക്ക് ഭയങ്കര ഇഷ്ടവാ പക്ഷെ ഇപ്പം ഇവിടെ ഉണ്ടാരുന്നു. ഇപ്പം അതെല്ലാം പോയി ഇപ്പം നട്ടതും ഒന്നും ആയില്ല എന്നൊക്കെ പറയുന്ന കേട്ടു
ഉം ആരാ ചെയ്യുന്നെ സ്വന്തം ചെയ്യുന്നെയാ?
ആഹ് ഇവിടെ അച്ഛനെല്ലാം വെയ്ക്കും നമ്മുടെ പറമ്പിലായിട്ട് എല്ലാം ഉണ്ട്. ആഹ് എല്ലാം ഓരോ മൂട് വെയ്ക്കും. അപ്പൊ എൽ എല്ലാ മൂടും വെക്കുമ്പത്തേക്കും കൊറേയൊക്കെ കിട്ടും കൊറേയൊക്കെ അങ്ങ് പോവും.
ഉം ഉം ഉം
ആയിട്ട് അതിന്റെ തണ്ടിങ്ങനെ പഴുത്ത് പോയി കഴിഞ്ഞാൽ എവിടാന്ന് അറിയത്തില്ല ചിലപ്പം ക കുത്തിവെച്ചില്ലെങ്കി. അങ്ങനെ പോയിട്ട് പിന്നെ അട്ത്ത പ്രാവശ്യം അത് അവിടെ കെടന്ന് മൊളച്ച് വര്മ്പഴായിരിക്കും അതവിടെ ഉണ്ടായിരുന്നു അറിയുന്നെ. ആഹ് അപ്പം പിന്നെയും ഗുണം ഉണ്ടാവില്ല കാര്യം അതീന്ന് കിള് ക്ക്ന്നോണ്ട് നല്ല രീതിക്ക് ഉണ്ടാവത്തും ഇല്ല. ഉം അങ്ങനെയൊക്കെയുണ്ട് കുഴപ്പങ്ങള്
ഉം
ഉം കപ്പയാണേല് ഇവിടെ ചെണ്ടം പുഴുങ്ങിയാ എല്ലാരും കഴിക്കുവേ
ച്ച് പുഴുങ്ങിയാ തിന്നൂലാ
ച്ച് പുഴുങ്ങിയാ കറി മസ്റ്റ് ആയതേ മീൻ കറി കറിയോ എറച്ചി എറ എറച്ചിക്കറിയോ ഒക്കെ വേണം കറിയൊന്നും ഇല്ലെങ്കി ഈ പറയും പോലെ ചെണ്ട പുഴുങ്ങുവാണെങ്കിൽ മുള ഓ അല്ലെങ്കി ഇത്തിരി തൈരോ ഒക്കെ ഉണ്ടെങ്കി കഴിക്കുവേ ഉം അല്ലെങ്കിൽ ആർക്കും വേണ്ട ഉം അവിടെ എങ്ങനെയാ കപ്പയും കാ
ആഹ് ഇവിടെ ഓ നമ്മ നമ്മള് മേടിക്കും ഇപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല അദ്യം എല്ലാം ഉണ്ടാക്കുവ വാരുന്നു അച്ഛനും അമ്മയും പറ്റുന്ന സമയത്തുണ്ടാകും ഇപ്പൊ അവർക്കൊന്നും പറമ്പില് ചെയ്യാൻ പറ്റാത്തതായോണ്ട് ഒന്നും ചെയ്യലില്ല നമ്മളെല്ലാം പൊറ പുറത്തുന്ന് മേടിക്കും എല്ലാം പുറത്തുന്ന് മേടിക്കും കാച്ചിലൊക്കെണ്ട് പക്ഷെ
ആഹ് ഇവിടെ ചേമ്പും ഉണ്ടായിരുന്നു ചേമ്പും ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണെ.
ആഹ് ആഹ്
പറഞ്ഞ പോലെ ഇപ്പം അതൊന്നും ഈ പന്നീല് വെച്ചേക്കേലല്ല
ആഹ് എലി ശല്യം ഉള്ളതുകൊണ്ട് എലി ശല്യം അല്ലേ പന്നി പന്നി ണ്ട് നമ്മുടെ അവിടെയൊക്കെ പന്നി കാട്ടുപന്നി വന്നിട്ട് കുത്തലാ
പണ്ടു പിന്നെ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു മൃഗങ്ങളി ല്ലായിരുന്നല്ലേ ഇപ്പൊ എല്ലാ സ്ഥലത്തും മൃഗങ്ങള് ഇറങ്ങുവല്ലേ.
ഇപ്പ എല്ലാം കൊണ്ടു പോവാ ഒന്നുല്ല
അതുകൊണ്ട് ഇപ്പം ഒന്നും ഉണ്ടാക്കൻ പറ്റില്ല.
അതെ അതെ അതെ ആ അതുകൊണ്ട് പണ്ടത്തെ മനുഷ്യർക്ക് അസ് അസുഖങ്ങളും കുറവാ ഇങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടേ നമ്മുടെ ഈ ജനറേഷനിൽ എന്നത് ആഹ് അൽഫാം മന്തി കുബൂസ് ഇതക് ഒക്കെയാണ് കഴിക്കുന്നത് പണ്ടങ്ങനല്ലല്ലോ അവര് ചക്കയും മാങ്ങയും വീട്ടിൽ അച്ഛൻ എപ്പോഴും പറയും എല്ലാ അസുഖത്തിനും ത്തിരിനും മരുന്ന് ചക്കയൊക്കെ കഴിക്കുന്നത് നല്ലാന്ന് പറയും.
ഓ
അന്ന് അങ്ങനെ കഴിച്ചേ കൊണ്ട് അവരൊക്കെ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കൂല്ലോ നമ്മക്കൊക്കെ ഇപ്പഴേ വയ്യ അതെ അങ്ങനെയൊരിതുണ്ട് ആഹ് നമുക്കൊക്കെ ഇതിന്റെ ഇച്ചിരിയെങ്കിലും കഴിക്കാൻ കി ഈ ചേനയാണെങ്കലും ചേമ്പ ആണേലും ഇച്ചില കൂടെ കഴിയുമ്പോ ഇതൊക്കെ മൊത്തത്തിൽ ആഹ് കുറച്ചകൂടെ കഴിയുമ്പോ ഇത് മൊത്തത്തി വംശനാശം സംഭവി ച്ചയ്യും മ്പഴാണ് ഒന്നും ഒന്നും ഇല്ലാതെ പോകുന്നത്. ആഹ് പിന്നെ ഇത് ഇഷ്ടമല്ലാത്തവരും ഉണ്ട് കേട്ടോ ചക്ക എന്നൊക്കെ പറയുമ്പോ ഓ
ആഹ് ചക്കന്ന് ചെലവർക്കും ഇഷ്ടല്ലോട്ടോ ചക്ക എനിക്കൊക്കെ ഭയങ്കര ഇഷ്ട ചക്ക സീസൺ ആയാൽ പിന്നെ ഞാന് ചക്ക തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് പുഴുങ്ങിയിട്ട് ഇപ്പോ, നെട്ടിയ റെഡിയാക്കാൻ പക്ഷെ മനസ്സ് വച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കഴിയൂ. ഉം ചക്ക സീസൺ ആയാൽ എനിക്കും അത് തന്നെയാ വറക്കലും ഉണ്ടാക്കലും, പക്ഷെ ഇപ്പൊ കൊറച്ചായിട്ട് പുഴുക്ക് കഴിക്കാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്താന്നറിയില്ല ഭയങ്കര ഇഷ്ടായിരുന്നു. പക്ഷെ എന്താന്നന്ന് അറിയില്ല ഇപ്പൊ കൊറച്ചായിട്ട് ചക്കപ്പുഴുക്ക് തിന്നണെന്നേ ഇ കാണുമ്പോ ഉംഹ്
ഈ ചക്ക വഴിച്ചൊക്കെ കുമ്പോ നിങ്ങൾ എങ്ങനെ അരപ്പുണ്ടാക്കുന്ന തേങ്ങയുടെ കൂടെ എന്തൊക്കെ ഇട
പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, കാന്താരി, കറിവേപ്പില. ഒക്കെ ഒതുക്കിയിട്ട് തേങ്ങ ഒതുക്കും അരക്കൂല ഒതുക്കി എടുക്കും.
ആ ഒതുക്കി ഒതുക്കി എടുത്ത് ആഹ് ആഹ് ഇവടെ ആഹ് വെളുത്തുള്ളിടെ ടേസ്റ്റ് ഇഷ്ടല്ല. ചെനപ്പം ഞങ്ങൾ ചുവന്നുള്ളി മാത്ര ഇടാറുള്ളൂ.
ആ വെളുത്തുള്ളി, കുരുമുളകൊക്കെ അരയ്ക്കും.
ആഹ് ആഹ് ഓ ശരി ആഹഹ. ആഹ് എനിക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ടാര
എനിക്കും ഇഷ്ട, പക്ഷെ എന്റെ മൂത്തയാക്ക് ഇഷ്ടല്ല വെളുത്തുള്ളി, അവളത് പെറുക്കി കളയും. പരമാവധി വറവിലൊ കിട്ടുമോ നമ്മള് കറിക്കൊക്കെ വറവിടുമ്പോ കിട്ടാല്, അതൊക്കെ പൊറുക്കി പൊറുക്കിക്കളയും.
അത് കൊള്ളാം. അപ്പൊ ഈ പറയുംപോലെ വീട്ടിൽ വേവിക്കുമ്പം അച്ഛന് സെപ്പറേറ്റ്... ചോന്നുള്ളി മാത്രംട്ട് അരപ്പ്‌ണ്ടാക്കും ഞക്ക് വെളുത്തുള്ളിയും ജീരകോകിട്ട് രണ്ടായി ട്ട് വെയ്ക്കലാണ് മിയ്കോപ്പഴും നമുക്കെന്നും കിട്ടുന്നല്ലല്ലോ വല്ലപ്പോഴും കിട്ടുമ്പോ നമ്മക്ക് ആ ഇഷ്ടത്തിന് കയ്
അവടെ ഇല്ല ചക്ക കൊറവാ?
ഇല്ലില്ല ഒണ്ട് ണ്ട് ചക്ക കിട്ടാറുണ്ട് ഇവിടെ കയ്ഞ്ഞുസം മൂന്ന് ച ക്ക കിട്ടി അന്നേരം രണ്ടെണ്ണം വറത്തു വറത്തിട്ട് മൂടും തലെ ഒക്കെ അരിഞ്ഞ് വേവിച്ചു ആ ച ഒരെണ്ണം പഴ്ത്തായിര്ന്നേ അത് പിന്നെ ശർക്കരെകിട്ട് വയ അടയാക്കി അപ്പൊ നാല് മണിക്കൊരു പ പലഹാരവായി ഇ ഹി വറുത്തതു ആയി പുഴുക്കുവായി ചക്കക്കുരുണ്ട് മാങ്ങ ആ ആത് ആ അത് ട്ത്ത് ബാക്കി കൊറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചു വെ ബാക്കി കൊറച്ചില് മാവിട്ട് അടയാക്കി എനിക്കാണെങ്കി അല്ലാണ്ട അടയ് കയിഞ്ഞി ഈ വഴട്ടിയത് കഴിക്കാനായിഷ്ടം
ആഹ് നിങ്ങളങ്ങനെയാ അടയിണ്ടാക്ന്നെ?
അടയിണ്ടാക്കപ്പോ ഗോതമ്പൊടി ഇ വഴറ്റിതിലോട്ട് ഗോതമ്പോടി ഏലക്കായും ജീരോക്കെ പൊടിച്ചി ട്ട് അത്രോള്ളു ബാ നമ്മളത് ചക്കപ്പഴം നന്നായ്ട്ട് വഴറ്റിയാള്ളോ എടുക്കുന്നെ ഈ ചക്കപ്പഴത്തിന്റെ ഇതി തന്നെ മാവും നന ക്കണം വെള്ളോന്നും ചേർക്കേല എന്നിട്ടീ തേങ്ങാ കൊത്ത് ചേർക്കും തേങ്ങാ കൊത്തായിട്ട് ഇട്ടിട്ടേ ആ തേങ്ങാ കൊത്ത്. അന്നട്ട് മറ്റേ ഒരു എലെഒണ്ട് കുമ്പളലാന്ന് പറയും ആ അതെടുത്തിട്ട് അത് ചുരുട്ടി ഇതും കേറ്റി ഞ്ഞി ആവില് പുഴുങ്ങിയെടുക്കും ഞ്ഞി അഥവാ അത് കിട്ടിയില്ലെങ്കി വഴയിലെല് ണ്ടാക്കും.
ആ ഹ ഹാ ഹാ
ആ എന്നാ ഞാന് വിളിക്കാവേ കുഞ്ഞ് ചെറിയ വഴക്കാ. ശെരി ആ ഒ ശെരി.